ഡാ
ആഹ് പറഞ്ഞോളൂ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ സുഖവാണോ?
ആഹ് സുഖായിട്ടരിക്കുന്നു എവിടെയൊ?
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ ഇവിടെ സുഖവായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടായിര്ന്നോ
മഴ തൊടങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊടങ്ങാനായി ആഹ് ഇന്ന് മഴയില്ല. രണ്ടുസായിട്ട് മഴ കൊറവാ. അ ഉം അയ്ന്റെ മുന്നെക്കെ ഏ മഴ പെയ്തായിരുന്നു നല്ലോണ്ണം പെയ്തായിരുന്നു.
ആഹ് അതെയോ ആഹ് ഇവിടെം രണ്ടുസായിട്ട് മഴെ ഇന്നലെ മഴയായിരുന്നു ഇന്നലെ മഴയായിരുന്നേ ഭയങ്കര ഇടിം.. കൊള്ളിയാനു എല്ലാ ആയിരുന്നു ഇന്ന് പ്പോ കൊറവുണ്ട് മഴ പെയ്തിട്ട് പ്രശ്നൊന്നുല്ല പോന്നു.
ആഹ്
ആഹ് ആഹ് ഇന്നലെ പ്പ അയ്ന് കറണ്ട് ഇല്ലാതെയും അയ്ന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു
ആഹ് കരണ്ട് പ്പ ഇനിയിപ്പ അതായിരിക്കും പ്രശ്നം കരണ്ട് പോയിക്ക ക്ഷെ മഴ തൊടങ്ങിയാ കരണ്ട് പോക്ക്.
കരണ്ട് പോക്ക് ആ കരണ്ട് പോന്നെത് തന്നെയല്ല നമുക്ക് മറ്റേ ഇഹ് ഇടിയും കൊള്ളിയാനു ഒള്ളോണ്ട്.
ആഹ് ആഹ് ആഹ് ഉപയോയ്ക്കാന് ആഹ്
ആഹ് അത് ഒരുരു വല്യ ഇഷ്യൂവാ
ആഹ് അതെന്നെ അവിടെ എന്തെങ്കിലൊക്കെ സംഭവിച്ചോ പിന്നെ കൊഴപ്പൊണ്ടായിരുന്നോ? കഴിഞ്ഞ ഇടീം മിന്നൽനൊക്കെ
ഇന്നലെ മഴയത്ത് മെ ഇന്ന് മഴയത്തൊക്ക് ഏ ഇടിച്ച് കാറ്റിന്ന് മരവൊ ക്ക മുറിഞ്ഞ് വീണു.
ആണോ
ആഹ് അതൊക്കെ പിന്നവര് വന്ന് വെട്ടി മാറ്റിട്ടാണ്.
ആഹ് റെഡി ആഹ് ഇനിയിപ്പൊ കാറ്റ് ആയി തൊടങ്ങിയാല്. മരം വീഴലും കരണ്ട് പോക്കൊക്കെ ആയിരിക്കും.
ആഹ് ഇവടെക്കെ ഇന്നലെ മര എല്ലാം മുറി ചില ഇലക്ട്രിക് സിറ്റിക്കാർ വന്ന് മുറിച്ചിലൈങ്കമ്പി എല്ലാം പുതിയാതയിട്ട് കെട്ടി എല്ലാം ശരിയാക്കിയ.
ആണോ?
അ ആ നീ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസ വല്ലും കുഴപ്പമൊന്നും കാണത്തില്ല ഇവിടെ ഞടെ ഇവിടെല്ല കറണ്ട് ലൈൻ കമ്പിയുടെ മ വലയ വല് മരങ്ങള് കിടക്കുന്നതെ
ആഹ് ആഹ് ഓക്കെ
അത് വലിയൊരു പ്രശ്നമാണ്
ആഹ് ആഹ് മലപ്രദേശത്ത് മലപ്രദേശത്താ ഗ്രാമ
മരംപ്രദേശ അല്ല ഞങ്ങളുടെ റോഡ് സൈഡ് തന്നെയ പക്ഷെ ഞങ്ങളുടെ ഇവിടങ്ങളിലെല്ലാം പഴയ മരങ്ങളെല്ലാം റോഡ് സൈഡുകളല്ലേ ആൾക്കാര് വെച്ച ലൈൻങ്കമ്പിയുടെ സൈഡിൽ കൂടെ അത ആരും വെട്ടിക്കളയത്തൊന്നു ഇല്ല
ആഹ ഓക്കെ ഓക്കെ
ഈ മാവും പ്ലാവ ഒക്കെ ആവുമ്പോഴേ
ആഹ അതെ അപ്പളും ഓടി
ആ അത് വലിയൊരു ദുരിതമായിട്ട് വരുവാ
ആഹ്
ഇന്നലെ രാത്രി ഒരു ടിഞ്ഞ് വീണിട്ട് കറണ്ടുകാർ വന്ന് രാത്രി നട്ടപ്പാത്രക്ക് വന്ന് ശരിയാക്കി തന്നേ
ആഹ് അപ്പൊ അവരോട് ഇഷ്യൂ പറഞ്ഞാല് കംപ്ലൈന്റ് ചെയ്താല് റെഡി ആവില്ല
അവരോട് നമ്മള് ഇഷ്യൂ പറയുന്നുണ്ട് അവര് പക്ഷെ വീടുകാർക്ക് ഇപ്പോട് പറയുന്നുണ്ട് അവര് വെട്ടി മുറിക്കണ്ടേ
ആഹ് അവര് ആഹ് അവര് വന്ന് റെഡി ആക്കണം
ആഹ് ഈ ലൈൻ കമ്പിയുടെ അതിര ആയ കൊണ്ട് അവരും മുറിക്കത്തില്ല
ആഹ് ഓ അങ്ങനെയൊക്കെ ഇഷ്യൂ യുണ്ടല്ലേ
അല്ലേ ആൾക്കാര് മരം മുറിക്കുന്നവർ വന്ന മുറിക്കത്തില്ല
ആഹ ഓ ലൈൻകമ്പി അല്ല അത മറ്റേ കെ എസ് എഫ് ഇക്കാരോട് പറഞ്ഞാലേ കെ സി ബിക്കാരോട് പറഞ്ഞ ഞാല് റെഡി ആക്കി തരൂല്ലേ
അവര് കെ എസ് ബിയോട് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷ കൊടുത്താൽ അവര് നമ്മള ആളെ വിളിക്കുന്ന സമയം അവര്ട് വന്ന കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞ് അവരാ ആ ഒരു മണിക്കൂർ രണ്ട മണിക്കൂർ അത് ഓഫ് ചെയ്തിട്ടരം
ആഹ് ആഹ് ടൈമില് നമ്മൾ ചെയ്യണം അല്ലേ
ആഹ് അ ടൈം ചെയ്യണം പക്ഷെ ഇവിടെ ആൾ ആൾക്കാരാരും അതിനും വില്ലിങ്ങ അല്ല അതല്ലേ പ്രശ്നം
ആഹ് ഓ അങ്ങനെയാണ്
ആഹ് പകുതി സ്ഥലത്തും ആൾക്കാര് വീടുകളിൽ താമസം എല്ലാം ഒക്കെ കിടക്കുന്നാ അപ്പൊ അവരാരും അത് വില്ലിങ്ങല്ലോ അതിന് വേണ്ടി
ആഹ് അവര് വിറ്റ് വി വിറ്റ്പോയവരാ അതോ വേറെ താമസം
വിറ്റ് പോയവരല്ല അവര് വേറെ സ്ഥലങ്ങള്ൾ മേടിച്ച് മക്കട കൂടെ അങ്ങനെയൊക്കെ പോയി താമസിക്കുക അപ്പ അവരുടെ വീടുകളൊക്കെ അടച്ചിട്ടും ഒക്കെ പോയേക്കുന്നാ
ആഹ അപ്പൊ പിന്നെ അവർക്ക് അതൊരു പ്രശ്ന ആരിക്കൂല്ല ആഹ ആഹ അതെ താമസിക്കുന്നവർക്കാണ് പ്രശ്നം വരിക
ആഹ് അതുകൊണ്ട് കെ എസ്ി ബിക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇവരി ഇത് വ ത്തിയാക്കലുണ്ട് കാരണംണ്ട് വരുന്ന സമയം ആവുമ്പോഴത്തേനെ
ആഹ് ആഹ് ആ് ഞങ്ങള ഇതിലേക്കൂടി ഒക്കെ അവരിങ്ങനെ നടക്കുന്ന ഇങ്ങനെ ലൈങ്കമ്മിന്റെ അങ്ങോട്ടുള്ള മറ്റ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആൾ ആക്കാരൊക്കെ എങ്ങനെ വരുന്ന കാണാം ഞങ്ങളുടെ ഭാഗത്ത കൂടെ അങ്ങനെ നെല്ലിഷു ആയിട്ട് നിക്കുന്നൊക്കെ ഒരുവിധതൊക്കെ അവര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും
അതെ അവരങ്ങനെ കട്ടെയ്ത് വിടും മരത്തി കേബിളിന്റെ മണ്ടയ്ക്കുള്ള കൊറച്ചൊക്കേ ഈ ഒരുപാട്ന്നു അവർ ക്കുള്ളിലോട്ട് കേറി വെട്ടാനും അലൗഡ് അല്ലല്ലോ ഗേറ്റ് റ്റൊക്കെ പൂട്ടിട്ട് പോന്നത് ആഹ് അതാപ്പൊ പ്രശ്നാകുന്ന നമ്മക്ക്
അപ്പിനി വല്യ മഴയൊക്കെ വരുമ്പോ എന്താക്കും എപ്പളും ഇത് തന്നെയായിരിക്കൂലോ കരണ്ടില്ലാത്ത പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നവുണ്ടോ ഗ്യാസിന്റെ പ്രശ്ന ഉണ്ടോന്ന്
ഗ്യാസിന്റെ പ്രശ്ന ഉണ്ട്, വല്യതായിട്ട് എഫക്റ്റായിട്ടില്ലെങ്കിലും ഉണ്ട് പ്പൊ ബുക്ക് ചെയ്താലൊക്കെ നമുക്ക് ഒരുപാട് താമസിച്ചേ വരൂ എനിക്ക് ഇവിടെന്ന് പർഞ്ഞാ- ചെങ്കില് ഗ്യാസടുപ്പ് മാത്രേ ഉപയോഗിക്കുന്നുള്ളേ മറ്റടുപ്പില്ല അതിനാലെനിക്ക് ക്ക്‌ ഗ്യാസൊരുപാട് യൂസ് വരും. ഒര് മാ ഒന്നര മാസ് സൊക്കെ ഗ്യാസ് യൂസെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പഴത്തെ നിയമമനുസ നമ്മളൊരു ഗ്യാസെടുത്ത് നുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞെ ബുക്കെയ്യാൻ പറ്റൂ പിന്നെ നുപ്പദിവസം കഴിഞ്ഞേ ഗ്യാ സ് വരൂ, അങ്ങനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ
ആ രണ്ട് കുറ്റി ഉണ്ടായിട്ടൊന്നും കാര്യല്ല ഇപ്പൊ ഒറ്റ കുറ്റിക്ക് എന്തെങ്കിലും നെർച്ച് കിട്ടൂല
പ്പ നമ്മക്ക് രണ്ട് കുറ്റിയും നെറ ക്കാൻ പറ്റത്തില്ല ഒരു കുറ്റി നറച്ച് അത് കഴിഞ്ഞ് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞേ അടുത്ത കുറ്റി നിറയ്ക്കാൻ പറ്റു
ആഹ് ആഹ് അതാ പർഞ്ഞേ രണ്ട് കുറ്റി ഉണ്ടായിട്ടു പ്പൊ കാര്യ ഇല്ലാന്ന്
ആഹ് കാര്യവില്ല ഞാനും ഓർക്കുവായിരുന്നു ഇനി ബയോഗ്യാസിന്റെ വല്ല പരിപാടിയിലോട്ടെ
ആഹ് ആഹ് അവിടെ ഇതുണ്ടോ പശ് അങ്ങനെ എന്തെങ്കിലൊക്കിണ്ടോ
ഒരു കുറ്റിയെ കിട്ടിയോളെ നമുക്ക് കൊഴപ്പ ഇില്ലാതെ പോകാല്ലോ
ആഹ് ജസ്റ്റ് വീട്ടിലെ അംഗസംഖ്യ കൂടുതല്ണ്ടോ
അംഗസംഖ്യ ഞങ്ങള് നാലു പേരേ ഉള്ളു പിള്ളേരല്ലേ പിള്ളേർക്ക് നമ്മള് രാവിലെ പോകുമ്പഴേ
ആഹ് ആ തിരക്കില് ഫുള്ള് ഗ്യാസേ തന്നെ ആവും
ആഹ് ഗ്യാസേ തന്നെ ആവുമ്പോ നമുക്ക് പ്രശ്നാവും
ആഹ് ആഹ് അവരെ എന്തായാലും വിടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ
പറ്റില്ല ഇവർക്കേഴരയാവുമ്പോ പോണം
ആഹ് അപ്പോ പിന്നെ വേഗം വേഗം ചെയ്യാനേ നമ്മള് നോകൊള്ളു
ആഹ് അത് ചോറ് കൊണ്ടുപോണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കൊണ്ടുപോണം അല്ല കഴിച്ചിട്ട് പോണം ആഹ് അങ്ങനൊള്ള വിഷ്യൂസ് ഉണ്ട്, പ്പ അതെല്ലാം നമ്മള്തിനെ ട്ടു ഗ്യാസേ വെക്കണം
അതും കൂടെ ഇല്ലാണ്ടായാ വയങ്കര ബുദ്ധിമുട്ടാല്ലേ
അതെ പയങ്കര ബുദ്ധിമുട്ടാവും. എനിക്കറിയത്തില്ല എന്താവുഎന്നുള്ള ഒരുതുല്ല കാരണം ത്രേ കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഏപ്രിൽല് ബുക്കെയ്തത് പോലെ എനിക്ക് മെയ്‌ല ഇപ്പൊ കൊണ്ടു തന്നെ
ആഹ് ആഹ്
ആജോലി അപ്പൊനി പ്പെനിക്ക് കിട്ടിയേക്കുന്നത് ജൂൺല ബുക്കെയ്യാന്
ആ നെക്സ്റ്റ് ബുക്കിങ് ഡേറ്റല്ലേ.. അത് വരൊക്കെ എത്തുവോ ല്ലേ
ഓഹ് അത് വരെ എത്ത്വൊന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുല്ല
ഉം വെറകവിടെ അടുപ്പേ ഇല്ല വെറകി അടുപ്പേ ഇല്ല
വെറകടുപ്പ് ഞങ്ങക്കില്ല ഇവിടെ ഞങ്ങള് ഞങ്ങള് ഒരു വീട് പണി എടക്കുന്ന റെന്റഡിനായിരുന്നേ
ആഹ് ആഹ്
അപ്പതുകൊണ്ട് ഇവിടെ അടുപ്പൊന്നും ഇല്ല സാധായ തേ ഉള്ളൂ
ആഹ്, ഞങ്ങളെ വീട് പണി
ഇപ്പ നമ്മള് പണിയണം.
ആഹ് ഇപ്പ അങ്ങനെ ഇണ്ടാക്കണം. ഞങ്ങള് ഇവിടെ വീട് പണിതു പണിത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഞങ്ങള് അടുപ്പൊന്നും വെച്ചിട്ടില്ല. ഞങ്ങള് ഞങ്ങള് ഫുള്ള് ഗ്യാസിൽ തന്നെയാ തൽക്കാലം അത്യാവശ്യ യിട്ട് വെള്ളം ചൂടാക്കാനും ഒക്കെ ആയിട്ട് പൊറത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെ ച്ച് ഒരു അടുപ്പ് പോലെ അഡ്ജ്സ്റ്റ് ചെയ്ത് വെച്ചെന്നേ ഒള്ളൂ ബാ ബാക്കി ഫുള്ള് ഞങ്ങൾ ഗ്യാസിൽ തന്നെയാ ഇപ്പ ഞങ്ങളും അതാ പറഞ്ഞോണ്ടിരിക്ക്ന്നേ ഇനി ഇത്രയും ടൈമിൽ ഒന്ന് ഗ്യാസ് അങ്ങോട്ട് ഇത്രയും എ ത്തൂല എന്തായാലും പിള്ളേർക്ക് വേണ്ടി അവര് പെട്ടന്ന് പറയുമ്പ നമ്മള് അപ്പ അടുപ്പ് കെടന്ന് പണിയാൻ നിക്കൂലല്ലോ, എന്തായാലും ഗ്യാസിലല്ലേ ഉപയോഗിക്കുള്ളൂ.
ആഹ്, ആ ഞങ്ങക്കു അങ്ങ അങ്ങനെ സംവിധാനം പോലും ഇല്ലെന്ന ഇവിടെ അതാ പ്രശ്നായി പോയെ.
ആഹ്
ഇവിടെ ഇപ്പ നമ്മള് ഉപ്പ്തൊട്ട് കർപ്പൂരം വരെ ഗ്യാസി വെക്കണം.
ആഹ്, ആഹ്
അതാ വരുന്ന കൊഴപ്പം.
ഉം ഇപ്പ വീ ഇപ്പൊ റെന്റിനാണോ താമസിക്കുന്നെ?
ആ റെന്റിന്, എന്റെ വീട് പണി ഏതാഞ്ഞ് ഒരു മാസം കൂടെ എടുക്കും. അത് കഴിഞ്ഞട്ട് അങ്ങോട്ട് പോവാൻ പറ്റു, അപ്പഴത്തിന് അവിടെ അടു പ്പ് എല്ലാ ആക്കണം.
ആഹ്, ആഹ് ദൂരോണ്ടോ ഇപ്പൊ നിക്കുന്ന സ്ഥലം വീട് പണിയുന്ന സ്ഥല ആയി ദൂരോണ്ടോ?
എന്തോ?
നിക്ക്ന്ന സ്ഥലം വീട് പണി വീട് പണ് വീട് പണിയുന്നില്ലേ അവിടെ
ആഹ്, ഇല്ല രണ്ട് കിലോമീറ്റർ വ്യത്യാസ ഒള്ളൂ.
ആഹ്, ആഹ്, ആഹ്.
നമ്മക്ക് എന്നാലു അവിടെ പോയി എന്തേം ചെയ്തുകൊണ്ട് വരവ് നടക്കത്തില്ലല്ലോ.
ആഹ്, അതില്ല ആ അതെ നമുക്ക് എടക്ക് കേറി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഒക്കെ ആവുമ്പോ നമുക്ക് എപ്പഴും പോയി വരവും ഒന്നും നടക്കത്തില്ലല്ലോ, വെളിയിൽ ഒന്നും അടുപ്പ് കത്തിച്ച് വെക്കാനും പറ്റത്തില്ലല്ലോ.
ആ അതും പറ്റൂല ഇനി അതും പറ്റൂല അത് ഞങ്ങളിപ്പ പറഞ്ഞ ഞങ്ങളിപ്പം വേനലായ തോണ്ടാണ് തൽക്കാലം ഒരു പൊറത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേ പക്ഷെ, മഴ എങ്ങ ആയിതൊടങ്ങിയ ഇനി ഞങ്ങക്കും ഹ്, ഹ് ഒരു രക്ഷയില്ല.
ഓഹ്, ഞങ്ങക്ക് ഇവിടെ മഴയത്ത് ഒരു രക്ഷയില്ല കാരണം. ഞങ്ങളുടെ സൈഡ എല്ലാം പാറ സൈഡാ അപ്പൊ ഈ വെള്ളം ഊറ്ററവ ഇങ്ങനെ വരുന്നോണ്ടേ.
ആ ഓഹ് ഫുള്ള് വെള്ളായിരിക്കൂലേ എപ്പളും ആഹ്, ആഹ്.
ഊറ്ററവ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാലും വെളിയിൽ അടുപ്പ് കൂട്ടാം.
ആഹ്, ആഹ് ഇപ്പ ഒള്ള സ്ഥലത്താ? ഇപ്പൊ ഉള്ള സ്ഥലത്താണോ പാറെ എന്ന് പർ
ആ ഇപ്പൊ ഉള്ള സ്ഥലത്ത് പാറ ഉണ്ട്.
ആഹ്, ആഹ് അത് ഈ മഴക്കാലത്തൊക്കെ പേടി ഇണ്ടോ?
ആ പാറ ഇള്ളോണ്ട് നമുക്ക് അവിടെ ഇനിയിപ്പൊ പോവന്നിടത്ത് ഞങ്ങക്ക് വേറെ ഒരു അടുപ്പ് വെക്കണംന്ന് ഓർത്തിരിക്കയാ ഞങ്ങള്.
ആഹ്, ഒര് അടുപ്പ് എന്തായാലും വേണം. അല്ലെങ്കിൽ ഒരു രക്ഷയും ഇണ്ടാവില്ല ഇനി ഇപ്പ ഇനി എന്താവുന്ന് അറിയില്ലല്ലേ യുദ്ധങ്ങൾ, യുദ്ധത്തിന്റെ ഇത് ആയതോണ്ട് ഇനി ഈ മുന്നോട്ട് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ചെറിയ അടുപ്പ് വേണ്ടി വരും തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ.
എടെയ്. നമ്മടെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ഷോപ് ക്കണ്ടോഒരു തകരപ്പാളയി ഇങ്ങന അടുപ് ഉണ്ടാക്കിട്ട് സിംഗിൾ അടുപ്പായിട്ട്ണ്ടാ ട്ട് അതിനകത്ത് വിറക് വെക്കുന്ന സിസ്റ്റവും ചാരം പോകാനുള്ള സിസ്റ്റവും ഒക്കെ ഉള്ളേ സെറ്റപ്പ് നല്ലതാ കേട്ടോ നല്ല ഇതായിട്ട് നമുക്ക് ചൂട് കിട്ടുംചെയ്യും പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും. അത് ഓൺലൈൻ നമ്മള് ഫ്ലിപ്കാർട്ടിലൊക്കെ മൂവായിരം രണ്ടായിരം രൂപ അങ്ങാണ്ടേ ഉള്ളൂ ഇവരെ ടുത്ത് ആറായിരം രൂപന്ന് പറഞ്ഞു.
ആഹ് അത് ഓൺ ലൈൻ നേരിട്ടായതത് കൊണ്ടായിരിക്കും റേറ്റ് കൂടുതല്.
അതെ അതെ അവര് അവര് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മുക്ക് കൊണ്ടു തരുന്നതാ.
ഓ അങ്ങനെ അവര് കച്ചവടം ചെയ്യുന്നതാല്ലേ
ആഹ് നമ്മള അവർക്ക് ഓർഡർ കൊടുത്ത കഴിഞ്ഞാ അവര് ഫ്ളിപ്കാർട്ടിൽ ഓഡർ ചെയ്ത് നമുക്ക് കൊണ്ടു തരും
ആഹ് അപ്പ നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചൽ നമ്മക്ക് മൂവായിരം ഇവരെടുത്ത് വന്നാൽ ആറായിരം ആവൂല്ലേ
ചെയ്യാം പറ്റും നമ്മുക്ക് ചെയ്യാം പറ്റും
ആഹ് ആഹ് അത് എ ഫിറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലൊക്കെ ഇതുണ്ടോ
ഒന്നും ഫിറ്റ് ചെയ്യണ്ട നമ്മളാ അങ്ങനെ ഡയറക്ട് വെച്ച് അതി മൂന്നാല് കമ്പ് വെറക് വെച്ച് തീ കത്തിച്ച് വെച്ചാ മതി അടി ചാരം പോയി കെടക്കും ആ ചാരം എടുത്ത് കളഞ്ഞാ മതി
ആവേ അപ്പൊ പിന്നെ നമുക്ക് ഡയറക്റ്റ് മേടിക്കുന്നതല്ലേ ലാഭം
ആ ഞാനും അങ്ങനെ നോക്കാനങ്ങണ്ടിരിക്കുവാ
ആഹ് ഉം
ഉം ശരിയെടാ ഓക്കെ താങ്ക് യു സോ മച്ച്
ആഹ് ഓക്കേ താങ്ക് യു
ഹായ്